ഹലോ കേക്ക്‌ണില്ലേ
ആ കേക്ക്‌ണ്ട്
എന്തൊക്കെണ്ട് വിശേഷം
സുഖാണ് എന്തൊക്കെ ങ്ങളെ വിശേഷം
അൽഹം ദുല്ലില്ലാ റാഹതന്നെ മഴയ്ണ്ടോ
ഇപ്പൊരു മൂടിപ്പിടുത്തുണ്ട് എന്നാലും അങ്ങനെത്തൊരു അവസ്ഥയാ
ഉം ഇവിടെ ഇപ്പ നല്ല മഴ നല്ലൊരു മഴ പെയ്തിട്ട് ചോർന്ന് ഉം എന്നാ
ന്റെ അടിച്ചേല് വേണ്ടിട്ട് ഒന്ന് മഴ പെയ്ത് പിന്നെ വീടെത്തിയെ ആ പിന്നെ പെയ്ത് ഞാന് ലാബ്ക്ക് വരുമ്പോ
മൂന്നു ദിവസായിട്ട് ഇല്ല
ആഹ്
ഉം അതെ അടുത് ജൂണിന്റെ ആദ്യത്തിലൊന്നും ഉണ്ടായിരുന്നുല്ലേ പിന്നെ ഇല്ലല്ലോ
ആൾക്കാരെ പേടിപ്പിച്ച് അങ്ങനൊരു മഴ വന്ന മാതിരി, രണ്ടീസം പെയ്ത് പോയി, ഇനി ഇണ്ടാവില്ല ഇങ്ങനാവൂ ഇപ്പ പ്രശ്നമാണ് വേനക്കാലത്ത് വെള്ളണ്ടാവൂലെടോ വെള്ളല്ലാത്ത ഒരു ഏരിയേം ഞങ്ങളത്
ആണോ
എന്തോ ഭാഗ്യത്തിന് ഇപ്രാശ്യം വേം മഴ പെയ്തൊണ്ട് അല്ലെങ്കി വെള്ളത്തിൻ്റെ കാര്യം തീരുമാനമായിന് തനിച്ചത്തൊക്കെ വെള്ളം വറ്റ് പറ്റിയ ഒരു കുണ്ടില് മാത്രം ആയിടോ വെള്ളം അടിക്കാൻ പറ്റാത്ത അവസ്ഥയായിണ് അപ്പാണ് മഴ പെയ്തേ
ഞങ്ങക്ക് പിന്നെ വെള്ളത്തിനാകെ കൊറേ മുന്നേ ഒരു നല്ല വരൾച്ച ഉണ്ടായില്ലേ അന്ന് മാത്രം ഇങ്ങനെ കിണർ കുറച്ച് അടിയായി അല്ലാതെ വെള്ള ള്ളത്തിന് ക്ഷാമൊന്നും വന്നിട്ടില്ല ആ കൊറേ മുന്നേ എല്ലാവർക്കും വെള്ളം ഒരു വ ടാങ്കിലൊക്കെ വ അല്ലോ ലോറിയിലൊക്കെ അടിക്കണ ഒരു ഇതുണ്ടായിരുന്നു ന്നല്ലോ ആന്നു ആ അന്നുണ്ടായിരുന്നു ആഹ് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വെള്ളത്തിന് ക്ഷാമൊന്നും വന്നിട്ടില്ല ഈ പ്രാവശ്യം ശം കിണർ നന്നാക്കണന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരു റിംങ് വെള്ളം അങ്ങനെ നിക്കണത് കാരണം ന നന്നാക്കാൻ പറ്റു
വെള്ളം ഇണ്ടെങ്കിൽ നമ്മക്ക് ശരിയാക്കാൻ പറ്റു
ഇല്ലല്ലോ അത് പിന്നെ അടിച്ച് ഒഴിവാക്കിയാൽ അത്രക്കത്രയാണ് വേഗം പൊന്തി വരും അതുകൊണ്ട് ബുദ്ധിമുട്ടാണൊന്നും പറഞ്ഞക്കണ്ടേ ആ ആ നല്ല ഒ അ ഒറവുണ്ട്
ഇന്റെ വീട്ട്ത്തെ കിണറ് നല്ല ടൈം എടുക്കൂട്ടോ മഴ പെയ്താലും വെള്ള ആവാൻ പക്ഷെ ഇപ്രാവശ്യം എന്താ അറിയില്ലടോ പെട്ടെന്ന് വെള്ളായി
ആ ശരി അയിന് അന്ന് പെയ്ത മഴ അങ്ങനത്തെ നത്തെ മഴ ആണെ നന്നായിട്ട് ഉഷാറായിട്ട് ടെ പെയ്ത്ക്ണെ ഭൂമിക്ക് വെള്ളം എർങ്ങിയാലാണല്ലോ കെണർല വെള്ളാവ
ആഹ് ഇന്റെ വീട്ട്ത്തെ കെണറിന്റെ ഒരു കുണ്ട് ങ്ങള് കാണം നല്ല കുണ്ട്ള്ള കെണറാ
എന്നിട്ടും വെള്ളല്ലല്ലേ?
ഇല്ലേ വെള്ളം കാണാത്തൊണ്ട് കുണ്ടുക്ക് വെൽതാക്ക്യതെ അല്ല ഉം
ഉം ഉപ്പക്കെ എന്താട്ക്ക്ണ്?
എല്ലാരും പേരെലാ ആഹ് ഉപ്പ പള്ളിക്കക്ക് പൊയ്റ്റ്ണ്ടാവും
നീ അ വീട്ട്ലല്ലേ?
ഞാൻ വീട്ട്ലില്ലന്ന് ലാബ്ക്ക് വിൾച്ച്ക്ക്ന് ലാബില് പോന്നു
ആഹ് ശെരി
തിരക്കില്ലാതോണ്ട് ഞാനിങ്ങനെ ഫോണ്ല്ങ്ങനെ കളിചിരിക്കേണ്.
ഫിലാ ജോലി?
അതെ ലീവിടുത്ത് വെരേര്ന്ന് അല്ല പഠിപ്പൊക്കെ കൈഞ്ഞിട്ട് രണ്ട് വർഷേയി.
ആഹ് ശരി ആഹ് ആഹ് ശരി
ഇപ്പൊ വേറെ എന്തെങ്കിലും പഠിക്കാനുള്ള പ്ലാനാണ്. കുറച്ച് പൈസൊക്കെ സെറ്റ് ആക്കിട്ട് അയിന് ള്ള പണി മുയ് വൻ ചെയ്യണ്ട്. എന്തേലുമൊക്കെ ഫ്രീ ആയിട്ട് എന്ത് കിട്ട്യലും കേറാണ്. കൊർച്ച് പൈസ വേണേ
ആഹ് ആഹ്
എക്കോ ആഹ് എക്കോണ്ട്ല് നോക്കിയാലോ വിചാരിക്ണ്ടേ ഉം അതില് പ്പോ കൊർചൂടെ ഒരു ഇത്
ആഹ് ആഹ്
വിചാരിക്കണ്ട് മുപ്പത്തിനാലായിരം വാണം. ഒരു എട്ടായിരംഒക്കെ കൈലുള്ളൂ. ബാക്കി ണ്ടാക്കണ്ടെ ഞാന്.
ഹ്ഹ് ഉം ഉം ഹ് പ്പ തരൂല്ലേ?
പ്പാനിം മ്മനിം ഒന്ന് ടങ്ങാറാക്കാണ്ടച്ചിട്ട എത്രയും പൈസ ചെലവാക്കിക്കഴിഞ്ഞു. ഞ് ഓ തെന്തിനാ നമ്മൾങ്ങനെ എടങ്ങറാക്കാ ന്നോട് പർഞ് അല്ല ഞാൻ ഡിഗ്രി കിട്ടീട്ട് പോയിലടോ. കോഴ്സ് ആവുമ്പ പെട്ടെന്ന് ചെയ്യും വേഗം ജോബാ ഒന്നൊക്കെ പർഞ്ഞിട്ട് ങ്ങനെ പോകും
പക്ഷെ അങ്ങനെയല്ല ഇപ്പ ഡിഗ്രി രി ഒൽ ഏത് കോഴ്സിനാണെ ഡിഗ്രി ഇല്ലാതെ വേ വാല്യൂ ഇല്ലാന്ന് പർ
ആടോ അഹ് അന്ന് പ്രശ്നംണ്ട് ഡിഗ്രിക്ക് പോയാ മതിയേര്ന്ന് ഇപ്പക്ക് തോന്ന ഡിഗ്രി കൈഞ്ഞിട്ട് അക്കൗണ്ടിംങ് പഠിച്ചാലും മതിയായിരുന്നു. അതും ചെയ്തില്ല.
ഉം അല്ല ഡിഗ്രീന്റെ കൂടെ ചെയ്തൂടേ?
ഡിഗ്രിം കോഴ്സും മ്പാടിള്ളതോ
ഉം അങ്ങനെണ്ടല്ലോ ഇപ്പ ഇഷ്ടം പോലെ
അതിനോക്കെ നല്ല ഫീസാണ് ഉം അതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നോക്കുയാണെങ്കിൽ കൊ - പ്പ യില്ലെന്നു ഇതിപ്പോ പ്ലസ് കഴിഞ്ഞ് ഈ കോഴ്സും കഴിഞ്ഞ് രണ്ടു വർഷമായി നാല് വർഷം അങ്ങട് വെറുതെ പോയി അതാണ്ടായെ
ആ ഓൺലൈൻ ആയിട്ട് എഴുതാലോ ഡിഗ്രി അപ്ലൈ ചെയ്താല്
ജോലി ഞാൻ നോക്കിരിന്ന് ട്ടോ അന്ന് ഞാൻ ചേർന്നപ്പോ- കൈഞ്ഞീ ന്ന് ഞാന് ഈ കോഴ്സ് പഠിക്കുമ്പോ തന്നെ ഒപ്പം ഡിഗ്രി ചെയ്യാച്ച്ട്ട് നോക്കി
ആ
പിന്നെ എന്തെക്ക് ഓൺലൈൻ ആയിട്ട് കോഴ്സിനോട്വല്യ താല്പര്യമില്ല കാരണം നിക്കാണെ നല്ല ഡൗട്ടുള്ള ഒരാള ഞാൻ എല്ല കാര്യം പറയാം അപ്പൊങ്ങെ ഇടക്കട ക്ക് ഡൗട്ട് വരും അങ്ങനെ പഠിക്കുന്ന ടൈമില് കൊറോണ ടൈമ എന്റെ പ്ലസ് വണ് പ്ലസ്ടു പ്ലസ് വണ് സ്കൂളേ കണ്ടിട്ടില്ല പ്ലസ് ടു എക്സ് പ്ലസ് വൺ എക്സാമിന് പ്ലസ് ടുക്ക പോണത് ഇപ്പളല്ല. സ്കൂക്ക് പോണത്ട്ടാ. അതും പ്ലസ് റ്റു കയ്യാൻ ടൈമില്. അന്നാണ് അങ്ങനെ ആയത് കാരണം ന്റെ പഠിപ്പ്തൊക്ക ആകെ ബാധി ച്ച് ആകെ ചടച്ച് പറ്റു രേ
ആ കൊറോണ രണ്ടു കൊല്ല അങ്ങട്ട് കൊണ്ടോയി ല്ലേ എല്ലാരേം എല്ലാരും അവിടെ സ്റ്റെക്കായത് കുട്ട്യോളൊക്കതാ ന്റെ മോന് ഏഴ്ന്ന് എട്ടാം ക്ലാസ്സ്ക്ക്‌ ചാട്യ സമയായിര് യിരന്നു ഹയ്സ്കൂൾക്ക്‌ ആകെ തുമ്പില്ലാ അത് വരെ നല്ലം പഠിക്ക്‌ണ കുട്ട്യേര്ന്നു ആകെ തുമ്പില്ലാതായി പിന്നെ
അതാണ് പ്രശ്നം ഇപ്പെ ത്ത്രേ പ്ലസ് വണ്ണിലോ പ്ലസ്
ആഹ് പ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഉം ആനേ ആ പിന്നെ ങ്ങട്ട് എന്തോ പോല ആയി പ്പൊ എ ഏഴ് എട്ടും ഒമ്പതും ഒന്നു ന്നുല്ലാത്ത പോല സ്കൂള് പോവാതെ അങ്ങനല്ലേ സോ ഒമ്പതാം ക്ലാസ്സില് അവസാന ആവുമ്പോഴെറ്റ ആറ് ഒരാറുമാസ്
ആറു മാസ ഇല്ല നാല് മാസം ന്തോ അല്ലേ ള്ളായ്റ്റ്ള്ളൂ അവ്ന്നാസ് തെകച്ചുണ്ടൊ റ്റില്ല പിന്ന രാവില മുതല് ഉച്ച വരെ അങ്ങനൊ
ആഹ് അങ്ങനൊക്കെ ഒരുമാതിരി ഒരു താര്
ആഹ് ഇക്ക് പിന്നെ തോന്നി രണ്ട് വർഷം പഠിക്കാതിരിക്ക്‌ന്ന അയ്നും ഭേദം
അല്ല അന്ന് പിന്നെ ഈ ഓൺലൈൻ ആയ്റ്റ് എന്തെലൊക്കെ കൊറേ കുട്ട്യാള് ണ്ടില്ലേ കൊറേ പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് വാങ്ങി കുട്ടിണ് നെറ്റിലൊക്കെ കണ്ടായിര്ന്നല്ലോ അങ്ങനൊക്ക ചെയ്യാര്ന്ന് ഉം
ള്ള ബുദ്ധി ണ്ടായീല പ്പൊ അതാ ണ്ടായത് അന്ന് സത്ത്യം പറയാ ഫോണ് ശ് രിക്ക് യൂസെയ്യ്ണ അന്നാ തരില്ലല്ലോമ്മാരൊന്നു അന്ന് അന്ന് പ്ലസ് വണ് പ ച്ച ഫോണൊന്നു തെരെന്നെയ്യ്ര്ന്ന് പിന്ന കൊറോണ ആയ് ഒരു ഫോൺ നമ്മടെ കയ്യിലെന്നെ ആയി അതല്ല വര് ആക വ്ടക്ക്‌ തന്ന അതെ അവസ്
കല്യാണം നോക്ക്‌ണില്ലേ
ചെറ്തായ്ട്ട്
ഉം പിന്നേ
എന്താ ഫുഡ്ഡയ്ച്ചോ ആഹ് നോമ്പിന് നോമ്പർക്കന്താ സ്പെഷ്യല്
നോമ്പറക്കാന് ഇന്ന് ബിരിയാണി ണ്ടാക്കാ എല്ലാരു ഉണ്ട് വ്ടപ്പോ ബിരിയാണി ണ്ടാക്കാന്ന് കര്ത്ണ് ണ്ട് നിസ്കാരം കയിഞ്ഞിട്ട് തുടങ്ങാന്ന് കര്തി അപ്പൊഴാണ് ആ തില് വേറൊരാൾ കോളെയ്യട്ടെന്ന് ര്തി ഞാൻ നിസ്കരിക്ക്‌ണെ എടേല് അപ്പ ന്നാ ശരി എന്നാ ചെയ്യാർഞ്ഞ്ട്ട് എന്റത് പിന്നെ കയ്യാറ കയ്ഞ്ഞിക്ക്‌ണ് അപ്പ പിന്നെ അങ്ങനെ
കയ്ഞ്ഞ മുപ്പതാടായാ
പ്പതായിറ്റില്ല ഇരുവത്ത്രണ്ടായപ്പൊ ത്തന്നെ നൂറ്റി അമ്പത് മിൻറ്റ് എന്തോ ലിംറ്റ് ഇല്ലേ അത് കഴിഞ്ഞ്ന്ന് ന്ന് കാട്ട്ണ് ണ്ട്
ത്തൊന്നായൊ ഞാ വിൾച്ച്
ആഹ് ആയി അതൊക് കഴിഞ്ഞ്
ത്രണ്ട് കോള് ങ്ങക്ക് എടുക്കാൻ പച്ച് സംസാരിക്കാനും പറ്റി
ണ്ണം പോയി
ഏ നാലെണ്ണം പോയത് എങ്ങനെ എല്ലാ തീരെ വർത്താനം പർഞ്ഞീലാ
റ്റാ ത് ഒന്ന് രണ്ടെണ്ണം ഞാന് ഒരാക്ക്‌ അട്ച്ചിട്ടെള്ളു കോള് പിന്നെ വ്ട്ന്ന് പൊ പോനണ് ണ്ട് പക്ഷെ ഓൾക്ക് അറ്റൻഡെയ്യാൻ പറ്റില്ലാർഞ്ഞ്ങ്ങാണ്ട് മൂന്നെണ്ണം അങ്ങനെ പോയത്
ഉം
ആഹ്
മൂന്നെണ്ണം അങ്ങനെ പോയി അപ്പൊ അങ്ങനെ ഏഴെണ്ണം പോയങ്ങനെ
മൂന്ന് ഈ നാലണത്തിൽ മൂന്നെണ്ണം സ്കൂൾ അറ്റൻഡ് ചെയ്യാതെ പോയതാണ് ഒന്ന് പിന്നെ പറയണേണ്ടേ ഇടൽ കട്ടായി പോയി റേഞ്ച് ഇല്ലെങ്കി അങ്ങനെയൊക്കെ പ്രശ്നണ്ടല്ലോ
ആ മന്നാലണ്ണം റിജക്റ്റ് ആയി നാലിന് അസപ്റ്റ ചെയ്ത അതിനെ അസപ്റ്റ് ചെയ്തത് ഇപ്പത്തെ കോളല്ല നമ്മള് ഫസ്റ്റ് ഒരു കോള് ചെയ്യല്ല ഫ്രീ ആയിട്ട് ഫ്രീ അല്ല ഈ ടാസ്ക് തന്നെ മുന്നാതട്ടാ
ശരി
ആഹ്
എനിക്കറിയില്ലേന്ന് അങ്ങട്ട് വിളിക്കാൻ പാടില്ലാന്ന് ആരാ മോനോ
ഉം അതെ ഓ പറ വേറെന്തൊക്കെയാ അതെ എന്റെ മോള് പോകും ഉം ഭക്ഷണം എന്ന് പറഞ്ഞാ - എന്നിട്ട് പിന്നെ കൊണ്ടോവില
ആഹ് നോമ്പ് ഇല്ലാത്തപ്പോ എടക്ക് കൊണ്ടോവും എടക്ക് കൊണ്ടോവൂല ഈ രാവിലെ നേര- പോരുന്നതല്ലേ അപ്പൊ ഫുഡ്ക്കെ ബ്രേക്ക്ഫാസ്റ്റക്കെ എടുത്തോണ്ട് പോരും അ-
ആഹ് ആഹ് ശരി പിന്നെ അവിടെ ചെന്നിട്ട് കഴിക്കണ്ടാവുവോ
ആ ചെലപ്പോ കഴിക്കലൊക്കെ ഇപ്പോ കണക്കാണ് സത്യം പറയാനിങ്കി- ഉ ഈ കഴിക്കനിടയിലെക്കെ ആണ് പേഷ്യൻസ് ഒക്കെ വന്നിട്ട് നമ്മള് എത്ര വട്ടം എണിച്ചു വന്നിട്ടാ ലാബില് ഒറ്റക്ക് അതിനും ഞാന് ഇപ്പ ആരും ഇല്ല ഞാൻ
ആഹ് ശമ്പളം ഉണ്ടോ എന്നിട്ട്
ശമ്പളം നാലായിരം എന്നാ അറിഞ്ഞിരുന്നെ ജൂണ് ജൂണ് വന്നാലും- പിന്നെ പോയിട്ടില്ല പിന്നെ അങ്ങനെ ആവശം വരുമ്പോ എന്നെ വിളിക്കും വീട്ടില് പണിക്കാരാണ് പെയിൻ്റ് പണിക്കാരായയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂലാരുന്നു അങ്ങനെ എന്ത് പണിക്കരാണ് എന്ന് ഓർത്ത് അങ്ങനെ വന്നതാ
ങാ ങാ
ഞായറാഴ്ച പൊതുവേ വരവില ഉള്ളൂരേ.
ങാ
പിന്നെ കൊറച്ചേരെ ഉണ്ടാവുള്ളല്ലോ പതിനൊന്ന് മണിവരെ.
ങാ ങാ
അപ്പോഅതുകരണം.
പതിനൊന്ന് മണി വരെയുള്ളന്ന്.
ആ ഞായറാഴ്ച.
ആ ശരി ഹ്
പിന്നെ ചെല ഞായറാഴ്ച ആളുകൾ. കഴിഞ്ഞ ഞായറാഴ്ച നിൽക്കാൻ പറ്റിട്ടീല ഇവിടെന്തൊരു തേരക്ക എന്തുട്ട.
ആഹ് അല്ലെങ്കിൽ ഞായറാഴ്ച്ച അങ്ങനത്തിനൊക്കെ പിന്നെ കൂടുതലല്ലേ കാരണം
പൊതുവേ ഇവിടെ നിറച്ച ആളുകള് വരില്ല പക്ഷെ കഴിഞ്ഞ നിറഴിച്ച അതിൻ്റെ ഞായറായിച്ച നല്ല തേരാക്കായിരുന്നു എന്ത്യന്നു അറിയില്ല.
ഉ ഞാറയിച്ച ഡോക്ടർമാരൊക്കെ ലീവുള്ളത് കൊണ്ട് അങ്ങനെ.
ആഹ ലീവ് പണിക്കാര് ഓര് തന്നെ ജോലിക്ക് പോകണ ആൾക്കാര് അന്നേല്ല ഒൾക്കും ലീവ് ഉണ്ടാവാ അങ്ങന വരുന്നയാ. എന്നാ ശരിട്ടാ.